ഹലോ
കേക്കണ്ടോ
ആഹ്
ആ ഭക്ഷണൊക്കെ കഴിച്ചു കിടക്കാനൊ രുങ്ങുവാ
ആഹ് കെടക്കാനുള്ള തീല എന്താ നിങ്ങളെ പാട് നിങ്ങള് കിടന്നില്ലേ
ഇല്ല കടന്നിട്ടില്ല ഇവിടെങ്ങനെ ഇരിക്കയായിരുന്നു കടക്കണം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. മക്കളൊക്കെ എഴുതലും വായിക്കലൊക്കെ ആയിട്ടേ മക്കളൊക്കെ പത്താം ക്ലാസ്സിലെ കണ്ടായിട്ട് ഓൽക്ക് കുറെ എഴുതാനൊക്കെയുണ്ടായപ്പോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊടുത്തതാ ട്യൂഷനും ക്ലാസ്സും ഒക്കെ പാടായിട്ട് എന്നും ക്ലാസ്സല്ലേ രാവിലെയും വൈകുന്നേരം ആയിട്ട് വൈകുന്നേരം വരെ ക്ലാസ്ലല്ലേ.
ആ എസ് എസ ൽ സികാരുണ്ട് ഒരാളുണ്ട്
രണ്ടാളോ
കിടപ്പ് ഞാൻ ഓളപ്പം എങ്ങനെ
രണ്ടാള്ണ്ട്
ഇല്ല ഓരാള് എസ് എൽ സി
ഹലോ ആഹ് ആഹ്
ഒരാള് എസ് എൽ സി പറയാ
ഏഹ
ഒരാളെയ്
ആ നല്ല ആ ആ
എ ഒരാള് എട്ടില് ഒരാള് രണ്ടില് ഇ എങ്ങനെ
ആഹ കേക്ക്ണ്ട് പറയാ
ഹസ്ബൻ്ക്കെ പ്ലോ ഉറങ്ങിയീണ് ഞാന് പിന്നെ ഇവിടെ എൻ്റെ മോളെ യൂണിഫോമൊക്കെ ഒന്ന് റെഡിക്കി കെട് മഗ്‌രിബ് നിസ്കരിച്ചാൽ പിന്നെ എന്റെ മൂത്തച്ഛന്റെ വീട്ടിൽ പോയി അവിടെ മെഷീൻള്ള നല്ല മെഷീന് നിന്റെ അടുത്തണ്ട് ചവിട്ടി മെഷീനാണ് മോട്ടറൊക്കെ വെച്ചിട്ട് പ്പയ്‌നന്തോ കേട് വന്നപ്പോ മൂത്തച്ഛൻ്റോടെമറ്റേ മെഷീൻണ്ട് അപ്പം അവിടെ പോയി അതൊക്കെ ഒന്ന്ടിച്ച കൊടുക്കാൻ വേണ്ടി പോയതേനി അതിന്റെ ഒരു വിവരുല്ലഞ്ഞി പിന്നെ വെന്നപ്പോത്തിന ഒക്കെ റെഡി ആക്കി മടക്കി യൂണിഫോം സ്കൂളിൽന്ന് വാങ്ങിയതാ അപ്പൊ എങ്ങനെ ആ എടുത്ത് എ
ഉ എളച്ചിമാരും മുത്തച്ഛി
ഇവിടെ അടുത്തുണ്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഞാന് റോഡിന്റെപ്പുറത്ത് റോഡിന്റെ സൈ അപ്പുറത്ത് മൂത്തച്ഛന്റെ വീടുണ്ട് ഇപ്പുറത്ത് ഞങ്ങൾ വീടാ അങ്ങനെയാണ് പിന്നെ കൊറച്ചപ്പുറത്താണ് വേറെ മൂത്തച്ഛൻ്റെവീട്
അഹ്
ഏറെ
കൊറച്ച് അവള് കണ്ടാരുന്നു കണ്ണാടി നോക്കി യൂണിഫോം എടുത്ത മറ്റോള് റൂമി പോയി കെടന്നുറങ്ങീനേ വല്ല്യോളേ അപ്പൊ ഓള് ശല്ലൃം ചെയ്യാ മറ്റോള് പോടി യൂണിഫോം ഒക്കെ ഇസ്ത്തിരിട്ടേക്കാ രാവിലെ എണീറ്റ് ഓടണ്ടേ എട്ട് മണിയാകുമ്പോത്തിന് ഇപ്പഴും കഴിഞ്ഞി ത്തില്ലേ പരിപാടി ആ യൂണിഫോം ഒക്കെ ഇസ്ത്തിരി ഇടാ അപ്പൊ മറ്റുള്ള ശല്യം ചെയ്യാണേ അപ്പൊ വിളിക്കമ്മ ഇവളാ കൊണ്ടായാണ് ഇവിടുന്നേന്ന്
ഉം അത് കൊറേണ്ണം ഇണ്ടാവും ഇപ്പോ അങ്ങനെയ്യോ ഏഹ്
ആഹ് രസാണ്
ആ ആണ് കൊറെ ആൾക്കാര് ഇണ്ടാവുമ്പോള് രസാ
രസാ മറ്റേതിന്ന് പോയി
ഉം ആഹ്
പറ്റുള്ളൂ രണ്ടീസം ഇവിടെ ഇണ്ടായിനി
ഏഹ്
ഇവൻ ഈവന്റ് മാനേജ്മെന്റിന്റെ വലിയ ആളാണ് അതൊക്കെ നോക്കി നടത്ത്ണെ ആളാണേ പിന്നെ ജ്യൂസ് ണ്ട് ഓല് സ്വന്തായിട്ട് ഓന്റെ സ്വന്തമായിട്ടുള്ള ഇതാ അപ്പൊ വേനലായപ്പ ഇണ്ടായിനില്ലോ കൊറെ കൊറേ കൗണ്ടർ ഇട്ടീന് ഒരുപാട് കൗണ്ടർ ആറേഴ് കൗണ്ടർ കെട്ടീനി അപ്പൊ പിന്നെ മഴ ഇപ്പ പിന്നെ അത്ണ്ടാവില്ലല്ലോ അപ്പ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോ മഞ്ചേരി കട് പുറത്ത് കടൊക്കെ തൊടങ്ങ്ണ്ട് ഇനി ഇപ്പൊ മഞ്ചേരിയൊക്കെ തട്ടുകട ഇണ്ടല്ലോ അതുപോലത്തെ തട്ടുകടൊക്കെ മഞ്ചേരി ഇവിടെ നമ്മളെ അവിടൊക്കെ തുടങ്ങ ആ അൻ്റ അടുത്ത മാസം മുതൽ അത് ഓപ്പണാവും അയിന് സംഭവം ഇതൊക്കെണ്ട് ഉദ്ഘാടനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെ
ആഹ് മരീവന്റെ എല്ലാരുന്ന്
ആഹ് മരുവരും മരുവരും മ ആൺകുട്ടികളിലല്ല ഇപ്പ രൺ അഞ്ച് പെൺകുട്ടികളല്ലേ വലിയ രണ്ട് മാര് ഉം മറ്റവൻ അവിടെ പ പുറത്താണ്
ഏഹ് രണ്ടാളും പുറത്ത് ആഹ്
അല്ല ഒരാള് ഇവിടെ നാട്ടില് രണ്ടാമത്തേത് ഇവിടെ നാട്ടില് തന്നെയാണ് അപ്പം ഇവൻ ഇത്തെ ഇതൊക്കെയാണെലോ ബിസിനസ്സ് ബിസിനസ്സ് ആണ് അവന്റെ കീഴി ഇന്ത്യയൊക്കെ കൊറെ കേരള ത്തിന്റെ എങ്ങനെ
ആഹ് പാട്‌നേഴ്സ്
ഇല്ല ഓന് ഒറ്റക്ക ഇല്ല ഇല്ല ഓനൊറ്റക്ക ഓനൊറ്റക്കാ ഓന് ജോലിക്കാരുണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട്
ആഹ്
ഓന് ഓന് തന്നെ ഗോഡൗണും കാര്യങ്ങളും സാധനങ്ങളും ഉള്ളതുപോലെ ഇറക്കി കൊടുക്കുക പിന്നെ ഈവൻ മാനേജ്മെന്റ് സാധനങ്ങളൊക്കെ കല്യാണത്തിന്റെ അതൊക്കെ നോക്കി നട ഉണ്ടല്ലോ ഒക്കെ കരാറിന് ഫസ് എത്ര പയ്സക്ക് എടുക്കാണ്ട് ആ അതൊക്കെയാണ് അവന്റെ ജോലി
ആഹ്
അതൊക്കെയാണ് അവര് അപ്പോക്ക് പിന്നെ ഒഴിവ് ഉണ്ടാവൂല
ആഹ്
അവിടങ്ങനെ ഒരോ എള്ളച്ചന്മാര് എല്ലാരും ഓൻ്റെ കീഴിലാ വർക്ക് ചെയ്യണത് അപ്പോൾ അക്കൗണ്ടിംഗ്ങ്ങാണ് ഓന്റെതി അക്കൗണ്ടിങ്ങ് ആണ് ഓള്. ഓക് ക്ക് ഓക് അക്കൗണ്ടിംഗ് പഠിച്ച് അവിടെ പോയിട്ട് ഓള ആദ്യം മറ്റേ ഇത് പഠിച്ച് നീറ്റ് നൊക്കെ പഠിച്ചിട്ട് ടൊക്റ്റ ആണ് പറഞ്ഞാണ്ട് പ ഞങ്ങള് പഠിപ്പിച്ചു. ഇവിടെ പുറത്ത് പോയട്ട് ഹോസ് ചെല്ലൊക്കെ നിന്നിട്ട് പഠി പഠിച്ച്. ഒരു കൊല്ലം പ ഠിച്ച് നീറ്റ് എഴുതപ്പം കിട്ടിയില്ല. അതിന്റെ എടെ കൂടെ കല്യാണം സെരിയായി. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് കല്യാണം ശരിയായി. പിന്നെ അത് നല്ലൊരു കുടുംബക്കാര് പ്പോ പിന്നെ ഓര് പഠിപ്പിക്കാനൊക്കെ പറഞ്ഞപ്പോ പൊ നീ റ്റിന് എഴുതാൻ താല്പര്യ കാരണം അവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചപ്പോക്കെ വെർത്ത് പോയെണ് ഇഞ് മാണെങ്കി ഇൻക്ക് പൂതിണ്ടങ്കി ഞാൻ പിന്ന പഠിച്ചോണ്ട് ഞാന് അനുവിന്റെതില് അകൗണ്ടറായി കേറണെങ്കിൽ ഇൻക്ക് അക്കൗണ്ടിങ്ങ് പഠിക്കണ പറഞ്ഞിട്ട് അങ്ങനെ അക്കൗണ്ടയി പ ച്ച് അകൗ ഓന്റെ ഇതിലന്നെ ഓക്ക് അകൗണ്ടർ ജോലി കിട്ടി പ്പം പൊർത്തോടിം പോവണ്ട വീട്ടിൽ തന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ ഉള്ളതു കൊണ്ട് വീട്ടിലന്നെ ഇരുത്തി ചെയ്യാ അകൗഡിംഗ് അതാണ് ഇപ്പോ ഓളെ പണി തോള്ൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങ് പഠിച്ചോണ്ട് പഠിച്ച് ഇപ്പോ ഓള് കേറി. ഇപ്പൊ ട്രയല് ആണ്
ത്തോള് വല്യോള്. അയിന്റെടേയ്കൂടെ ഓള് ആടെ പോയിട്ടുണ്ട് അയിൻ്റെ അങ്ങ് തോൻ്റെ അടുത്ത് പോയിട്ടിപ്പോ വന്നു രണ്ടു മാസം അവിടെ നിന്ന് വന്നു അവിട്ക്ക് അവിടെ രണ്ടു മാസം നിക്കാൻ പറ്റുള്ളൂ നിക്കാൻ പറ്റൂല. ഹലോ
ഏഹ്
ക്ലിയർ കമ്മി ഇണ്ടല്ലോ
ആ കോഴ്സിന്റെ കീഴിലന്നെ ചെയ്യ്ണെ
ആഹ് ആഹ് ഓള ആ കോയ്സിന്റെ കീഴിലന്നെയാണ്. അവിടെ കേറി ഓള് ക്ക് ഞാടെ ജോലി കിട്ടി. അൻ്റെ റേഞ്ചിന്റെ പ്രശ്നണ്ടല്ലോ
ഉം. ആഹ് വടെ റേഞ്ച് കൊർച്ച് കൊറവാ. എല്ലോട്ത്തും ഇന്നട്ട് അപ്പർത്തെ പെരെത്ത താത്തണ്ട് ചോയിക്ക്ണ് എന്താ കാട്ട ഇഞ് ഏതു ഫോണിനും റെയിഞ്ച് ഇല്ല.
റേഞ്ചില്ല ലേ ഖ ഇടക്കിടക്കൊ ഒരു പര പര ശബ്ദം കേൾക്കണ്ടേ.
ആഹ്
പിന്നെ അങ്ങനെയൊക്കെയാണ് കഥകളൊക്കെ. ഇപ്പോ മറ്റൊൾ പത്തിലല്ലേ ഇഞ്ഞിപ്പോ ഇഞ്ഞി അവ്ടെക്കെട്ടെ. അതാണ് ആവുമ്പോത്തിന്ങ്ങന കുട്ട്യേൾങ്ങനെ ചോയ് വര അപ്പോ നല്ലതൊക്കെ ആവുമ്പം നമ്മള അങ്ങട്. കല്യാണം കഴിക്കും. ഉം എന്തെങ്കിലൊക്കെ ജോലി ആയിട്ടുണ്ടെങ്കിൽ സുഖാണല്ലോ അലോ കേക്ക്ണില്ലേ? അലോ, കേക്ക്ണില്ല. ഇതിവിടെ കിടന്ന ഉറങ്ങിക്ക. അലോ റേഞ്ച് നല്ല പോയി തോന്നുന്ന് റേഞ്ച് അന്റെക് കേക്ക്ണണ്ടോ ഇന്റെക് കേക്കണില്ല അന്റെ ശബ്ദട്ടോ എവിടെ മിൻസൊക്കെ കാണിക്ണ്ട്. കാണിക്ണ്ട് ഇജ് സംസാരിച്ചോ കേട്ടാലും കേട്ടില്ലെങ്കിൽ സംസാരിചൊ അത് കൊയപ്പല്ലട്ടോ അൻക്ക് കേക്ണ്ടെങ്കിൽ ഇജ് സംസാരിച്ചോ പത്ത് മിൻറ്റാവോളും സംസാരിച്ചോ. റേഞ്ചിന്റെ